ഹലോ
അസ്ഥ
നല്ല വർത്താനം കേൾക്കണില്ലേ?
ആഹ് ണ്ട്, അവ്ടക്കേക്കുന്നില്ലേ?
ആഹ് കൊൽ ചെറിയൊരി തുണ്ട് സൗണ്ടിന്റെ,
ആണോ, അതേയ്കാരം. ആഹ്, എന്താ പണി പണിയൊക്കെ കഴിഞ്ഞോ?
പണി ഭക്ഷണൊക്കഴിക്കണേ ചോറക്കായ്നെ ചോറും കറിയൊക്കായി ഇനി, അടിച്ചു വാരി തൊടക്കാണ്ട്.
ആഹ്, തിരുമ്പലൊക്കെ കഴിഞ്ഞോ?
ഓഹ് തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞു.
ഏഹ്, കുളിയൊക്കെകഴിഞ്ട്ട പിന്നേ അടിച്ചാരി തൊടക്കൽക്കാരല്ലേ?
ആഹ് അത് നേരത്തെ പോകും
ആഹ്,
ഉം കുളിക്കാന് പൊയേക്കാ പോവാ.
ആഹ് അപ്പൊ പിന്നെ അത് വേഗം കഴിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള പണിയെട്
ആഹ്, അതെന്നെ. ഓലെ മദ്രസ്ക്ക് പറഞ്ഞേച്ചാണ്ടേ പോകും.
ആഹ്, പിന്നെ സ്കൂള് എന്താ മദ്രസ വിട്ട് സ്കൂൾക്ക് പോവാനാൻപോത്തിന് കഴിഞ് വെരിയ്ക്കാരല്ലേ,
ഓഹ്
ആ എത്രേലാ പഠിക്കണ കുട്ടികളൊക്കെ?
ഒരാൾ എട്ടില് ഒരാൾ ഒന്നില്.
ആ ചെറുതൊണ്ട വേറെ രണ്ട കുട്ടിയളാ ആ? എന്താ? ച്ചി രണ്ടാളാണ് ന്റേത് എൽ കെ ജി പഠിക്കണ ആൺകുട്ടികളാ രണ്ട് എരട്ട കുട്ടികളാണ്.
എരട്ടകുട്ടിള! ആഹ്, വികൃ വികൃതി ആയിരിക്ക്വല്ലോലേ?
ആഹ് വികൃതി തന്നാണ്. കൊറച്ച് കൊറവേനി അംഗലവാടി കയ്യ്ണ വരെ പിന്നെ ഇപ്പൊ സ്കൂൾക്ക് പോയലിടങ്ങിയപ്പോ പിന്നെ കൊറച്ച് ളുല്മ് കൂടിക്ക്‌ണ്. ഇപ്പ ഇങ്ങനെ കുട്ട്യേള്തന്നൊക്കെ ഓരോന്ന് കണ്ട് വര്നല്ലോ ള്ളൂ അപ്പൊ പിന്നെ ആഹ് ഓല്ക്കും അയിക്കൂടെന്ന്ള്ളോര് ഇതേക്കാരം.
ആഹ് ഒല്പ്പക്കെ ഒന്നുകൂടി വലുതായിറഞ്ഞ ഒരിതായിരിക്കേ
ആഹ് ഓൽ കൊറച്ചും കൂടിം ഇപ്പം സ്കൂള്കൊക്കെ പോകലടങ്ങീലേ അ പ്പൊലൊന്ന് ആയല്ലോ അതെന്നെ ഒന്ന് പറഞ്ഞ രണ്ടാമ ത്തിന് പിന്നെ കച്ചറേണ്
ഹേ ഹേ
അങ്ങനെ ഓരോന്ന് ആണ്പ്പം
ഇങ്ങളെ ചോറക്കായോ?
ആഹ് ചോറുന്നന്നെ ഇവടെ ഇക്കാക്ക് പോവുമ്പോത്തിന് കൊണ്ടു പോണം. അപ്പൊ പിന്നെ ചോറ് ആയി ഇന്ന് കറി വാ കറി വെച്ചിട്ടില്ലപ്പൊ അല്ലെങ്കിൽ കറി ആവല്
ആണോ എന്താ വർക്ക്യ്യാണോ?
ആഹ് ഇവടെ കൂലിപ്പണ്യാണ് മറ്റേ ബേഗില്ലേ നമ്മളെ സ് സ്കൂൾ ബേഗോക്കെ അടിക്ക്‌ണ പണ്യാണ്.
ആഹ് ആഹ്
ആണ് ഒരു ആഹ് ഒരു കമ്പനി അങ്ങനെ അടിക്ക്‌ണ രാവിലെ പോയ വൈകുന്നേരം വരാ അങ്ങനെ
അങ്ങനെലേ ആഹ് ആഹ്
അവിട്ത്തെ ഭർത്താവോ?
സാധാ കൂലിപ്പണി നാട്ടിലെന്നെയാണ്.
എല്ലാ പണിക്കും പോവൊ അതോ അങ്ങനെ
എല്ലാ പണിക്കും പോവും സ്ഥിരായിട്ട് പണിയൊന്നുല്ല. എല്ലാ പണി കിട്ട്ണ പണിക്കൊക്കെ പോവും അതെന്നെ
അപ്പോ ഏത് ഏത് സമയത്ത് നമുക്ക് എപ്പൊ കിട്ടു എന്ത് പണി കി ട്ട്യാലും ചെയ്യാലൊലേ? ആഹ് അതൊര് നല്ലതാണ് എല്ലാ തൊയിലു അറിയല് ആഹ്
ആഹ്
എന്ത്‌ക്കും പോകാലോ
ആദ്യോക്കെ മണൽപ്പണ്യേനി
ആഹ് മണല് കോര്ണ പണ്യോ അതോ എന്താ?
ഓ ആഹ് മണല് കോര്ണ പണി.
ആഹ് ആഹ്
പിന്നെ അത് ബില്ലൊന്നും ഇല്ലല്ലോ ഇപ്പൊ
ആഹ് അപ്പൊ അങ്ങനെ
അപ്പ അങ്ങനെ അത് ഒഴിവാക്കി അത് ആഹ് അതെന്നെ പിന്നെ ഞങ്ങളെവടെറ്ഞ്ഞ ടൗണിന്റെ ഏര്യാണ് അപ്പം പോലീസാര് വേം വരാനൊക്കെ വേം എളുപ്പാണ് പോലീസ് സ്റ്റേഷ ന്ക്കൊക്കെ അഞ്ച് മിനിറ്റേ ഒള്ളൂ ഇവട്ന്ന്
അപ്പൊ പിന്നെ എട്ത്താണല്ലോലേ തൊട്ടട്
ആഹ് അതാണ് അതോണ്ടാണ് ഇവര് ഇവടെ കോര മണലെട്ക്കാത്തതെ
പൊഴന്റെ എട്ത്തേക്കാരലേ വീട്ലേ
ആഹ് അതെ
ആഹ് അപ്പൊ ഈ മഴ പെയ്യുമ്പോ വെള്ളം കലങ്ങൂലേ
ഓഹ് വെള്ളം കേറോക്കെ ചെയ്യും വീട്ട്ക്ക് എത്തൂല വീടിന്റെട്ത്തെത്താനാവും
ആഹ് എന്താ ക എന്താ മല മലക്കെണ്ടോ മലള്ള പ്രദേശാ
അല്ലല്ല അല്ല ചാലിയാറെന്ന് കേട്ട്ണോ?
ആഅയ് സാരല്ല പറയും ആ അയിന്റെ ഭാഗകയകാറല്ലേ അപ്പൊ അത് കലങ്ങിയ വെള്ളല്ലേ ണ്ടാക
ആ ഉരുള് പൊട്ടണ സമയമൊക്കെ കലങ്ങണ വെള്ളായിരിക്കും കലങ്ങിയ വെള്ളായിരിക്കും പിന്നെ നല്ല മഴ പെയ്യുമ്പള് അങ്ങനെയൊക്കെ നല്ല കലക്കായിരിക്കും ഇപ്പൊന്നും പ്രശ്നല്ല പ്പൊ മഴ കുറവാണല്ലോ
ആ അപ്പൊ പുതുവെ കൊ റവല്ലേ
അതെപ്പോ ഞങ്ങൾങ്ങന പറയണ മൂന്നാല് വട്ടം വെള്ളം കയറിയിറങ്ങണെസമയ സമയംകഴിഞ്ഞ്
സമയം കഴിഞ്ല്ലേ അന്നെ ഇപ്പൊ മായന്ന് പറയാ ഞ മ്മള് മയ വരുന്നത് കാത്തി രിക്കാണ് അല്ലെങ്കി മഴ കുറഞ്ഞു കിട്ടിക്കിണങ്കി ന്നറയണ സമയൊ ക്കെ കഴിഞ്ഞു യു സ്കൂളിന്റെ സമയത്ത് ഇപ്പൊക്കെ രാവിലെയും സ്കൂലുട്ട് വരുന്ന സമയത്തൊക്കെ പെരുംമഴയ്ക്കാരല്ലോ
അതാണ്
ആഎന്താ ചായക്കടി എന്തേന്
ചായക്ക് ചപ്പാത്തി
ആ ചപ്പാത്തിക്കെന്ത കറി എന്താ കറിണ്ട
കറി ഉരുളക്കിയങ് കറി വെച്ച്
ആ ഏ എന്താ കറിയൊക്കെ എന്താന്നത്തെ ചോറൊക്കെ ആയില്ലേ ചോറൊക്കെ ആയി
ആചോറൊക്കെയായി ചോറക്ക് മീകറി
ആ മീന് അതിലെവരോ അതോ
ആ അതിലൂടെ വരും ഇല്ലല്ല അതിലൂടെ വരും
അ രാവിലെ വരും ചെയ്യല്ലേ അയികൊണ്ട് ഒക്കെ പണി
ആ ഏഴ് മണി അതിന്റെ ഉള്ളി വരും
ഏ അപ്പൂത്തിന് വരൂലേ
മ്മ് മൂന്നാല് വണ്ടിണ്ട് വിടെ ആരെയൊന്നും വാങ്ങാ
ആ ഇവിടെ തന്നെ ഇന്ന് മീ കാരണൊന്നുമല്ല ഞങ്ങളെ പിന്നെ വില കൂടിയാല് വരൂല
ആണല്ലേ വെള്ളി വെള്ളിയാഴ്ച ഉണ്ടാവൂല
ആവെള്ളിയാഴ്ച ആ ഞായറാഴ്ച വെള്ളിയാഴ്ക്കെ ചെലപ്പോ വരുള്ളൂ പിന്നെ ആവെല കൂടണ സമയയാലും വരൂല ആ കാക്കക്ക് വലെ കൂടുതലാണെന്ന് അറിഞ്ഞാൽ പിന്നെ വരൂല്ല ഞങ്ങൾക്ക് ആരും തന്നെ അങ്ങനെ വാങ്ങൂല ചെലപ്പം
ആ രിക്കും ആഹ് ഇതിനന്നാ നല്ല വിലായിരുന്നല്ലേ മീനിന്
നമ്മക്ക് മീനൊക്കെ ഇപ്പൊ തിന്നാ പൂതിയായീന് ഇപ്പൊ പിന്നെ ഞങ്ങ ഇത്ര നേരവും മീനൊന്നും കിട്ടീട്ടില്ല ഇ എന്തെങ്കിലും മ്മ് ഇല്ല അനെ വിടെ രണ്ടീസായിട്ട് മീനില്ല അപ്പൊ പിന്നെഉണക്ക മീൻണ്ടായതുകൊണ്ട അയിമ്മേ പോവും
ഒണക്കലീൻ മതിയല്ലോ അയെന്നേണല്ലോ ഒന്ന് ഒര് കഷണം കിട്ടിയാൽ മതിയല്ലോ ഇന്ക്ക് ഞാൻ പറയാ അയിന്റെ സ്മെൽ അടിച്ചാ മതി ചോറ് ങ്ങാനറി ആഹ് ആ അതന്നെ
നല്ലൊരു ടേസ്റ്റ് ഉള്ളരിതല്ലേ
ഉഹാ
ങ്ങനൊയാലും തിന്നാ നല്ല രസാണ്
അല്ല എന്തെങ്കിലും കൃഷിയൊക്കെ ഉണ്ടാവോ
കൃഷി ഇങ്ങനെ വാഴ അങ്ങനെ നമ്മുക്ക് ആവശ്യുള്ള വീട്ടിക്ക് ആവശ്യമുള്ളതൊക്കെ ഇങ്ങനെ ഇണ്ട് പൂള ആട്ടകന് ഒക്കെ അപ്പൊ വായക്ക് വായക്ക് കുഴിച്ചിട്ടിട്ട് ഇപ്പൊ മൂന്നാല് വട്ടം ഞങ്ങള്െ വെട്ടിട്ടോ കൊലക്ക്
ഏ ആ ഒരു പെട്ടന്ന് വെച്ച് പിന്നെ കൊയ് കുഴിച്ചിട്ടാല അതിന്റ തൈകള ഇങ്ങനെ ഉണ്ടായി കൊണ്ടക്കല്ലോ അല്ലെ
ആഹ് അപ്പ പിന്നെ രണ്ട് മൂന്ന് മൂന്ന് വട്ടം ഞങ്ങക്ക് നേന്ത്രപഴം ഉണ്ടായിന് പിന്നെ പൂവൻ പഴത്തിന്റെ അങ്ങനത്തെ ഒരു വലിയ പഴം അതും ഉണ്ടായിന് നല്ല മധുരമുള്ള പിന്നെ ഇണ്ട് ഇപ്പ ഒന്ന് വെട്ടാൻ കിടക്കണ് ആകണള്ളൂ അത് ഉഹ്മ് അങ്ങനെ കായ്കളൊക്കെ ഉണ്ട് പിന്നെ പൂളണ്ട് അതും തന്നെ അതും കൊറേപ്പ പറിച്ചു എല്ലാർക്കും കൊടുത്ത അടുത്ത് വെച്ച് കഴിഞ്ഞ് ഇനി അടുത്തത് ഉണ്ടാവലോ തുടങ്ങികണ്
ഒന്നുണ്ടാകുമ്പോ എല്ലാർക്കും കൊടുക്കണല്ലേ ആഹ് അതാണ് എടങ്ങേറാണ് അല്ല നല്ലതാട്ടോ അങ്ങനെ കൊടുക്കണൊക്കെ
അയിനെ നമക്ക് കൊടുക്കണർക്ക് തന്നെ ഇണ്ടാകുള്ളൂ പിന്നെ ഇണ്ടാവും ചെയ്യട്ടെ ആ പിന്നെ പഴം തന്നെ ഇപ്പൊ കൊറെ പൈത്തത് തിന്നു ഇപ്പഴത്തെ മക്കൾക്കും തന്നെ പൈ ത്തതിന് ഭയങ്കര ഇഷ്ട അപ്പോ പിന്നെ അല്ലാതെ ഉപ്പേരിവെക്കാനോ കറിവെക്കാനോ എടുക്കൂല ഞങ്ങള് വേറാരലും വന്ന് ചോദിച്ചാൽ കൊടുക്കും ഞങ്ങള് പിന്നെ പൊതുവെ അത് പഴുപ്പിക്കാൻ വെക്കും പഴുത്താൽ അത് വേറെ ടേസ്റ്റ് അല്ലേ അവക്കുംന്നന്നെ തികയൂല്ലേ നാ കുട്ടികക്ക് തിന്നല് തുടങ്ങിയ പിന്നെ ആഹ് ആഹ് അടി ത് പിന്നെ നമ്മള് വലുത് നോക്കി എടുക്കാത അങ്ങനെ വെക്കുവല്ലോ അവിടെ എങ്ങനെ ഒക്കെണ്ടോ പച്ചക്കറി ഐറ്റം
ഇവിടെ കുറവാട്ടോ ഇവിടെ അയിന് മുറ്റം കുറവായാണ് എന്നാല് പപ്പായൊക്കെ ഉണ്ടേ പപ്പ പപ്പായ ഇണ്ട് മുരിങ്ങ ഇണ്ട്
ആഹ് അങ്
കറിവേപ്പില ഇണ്ട് അങ്ങനത്തെ ചെറിയ ചെറിയ ഉം നിത്യുപയോഗത്തിന് പറ്റിയത്
ആഹ് കറിവേപ്പിലേ ഞാൻ കുഴിച്ചിട്ട് വലുതാവണെ ഒള്ളൂ അങ്ങനെ എന്ന അയിന് എല വരുന്നുണ്ടോ നോക്കി നട ക്കണ പണിയ പുതിയത് തളിരിട്ടോ തളിരിട്ടോ അങ്ങനെ നോക്ക
ആ കറിവേപ്പിലൊക്കെ നട്ടുപിടി പ്പിച്ചാല് എന്തായി കിട്ടാൻ പണിയല്ലേ
ആഹ് അത് വേഗംന്നക്ക ഇണ്ടാവലല്ലോ പോലെ ഉണ്ടാവ ഇണ്ടായാ പിന്നെ നല്ല മരാ യിട്ട് അങ്ങനെ കിട്ടും ഏറ്റവും വലിയ മരായിട്ട് കിട്ടുവല്ലോ ഉം ഞാൻ തന്നെ പിന്നെ എന്റെ വീട്ടീന്ന് ആഹ് എന്റെ വീട്ട പെന്ന് കൊടുന്ന് വെക്ക ഫ്രിഡ്ജിൽ അങ്ങന വെക്കും അപ്പ കയ്യിബം പി
ആന്നല്ലേ ഇപ്പൊ ഇവിടെ വലിയ തൈ ആ തയ്യ് നേര് വന്നത് ഈ ലൈനിന്റെ നേരെയാണ് എന്നിട്ട് അവര് വന്നാട് ഇങ്ങനെ വെ
വെട്ടും ആഹ് ആ
തൈയ്യ് അതിൽ നിന്ന് മുളക്കല്ലോ
ആഹ് അങ്ങന
വേറെ കുഴിച്ചിട്ടണ
കുഴിയിച്ചിട്ടുങ്ങിന്ന് ആഹ് അങ്ങനെ പൊട്ടി പൊട്ടി പിന്നെ ഇണ്ടാകുമല്ലേ വേറെ തൈകള് ആഹ പിന്നെ പറഞ്ഞാ മേലേക്ക് പോകാതിക്കണത് നല്ലതാണ് അങ്ങനെ ത് ഇണ്ടായി നിന്നോളും നല്ല പന്ത വച്ച് നിന്നോളും മേലക്ക് പോകുന്തോറും ഞമ്മക്കൊന്നും അതിനെ കിട്ടൂല്ല. ആ ഇങ്ങനെ ചെറിയ പച്ചമുളകും ഉം അങ്ങനത്തൊക്കെ പിന്നെ ഉണ്ടാക്കും. മഞ്ഞൾ അങ്ങനത്തൊക്കെ ഉള്ള ഞങ്ങൾക്ക് സ്ഥലം കുറവൊക്കെ തന്നെ എന്നാലും ഉള്ള സ്ഥലൊക്കെ ഉണ്ട് പറയല്.
ആ ഹ ഹ ഹാ
പിന്നെ എന്നാൽ പൂളൊക്കെ ഉണ്ടായാല് ഇങ്ങനെ കാനലായി നിൽക്കല്ലേ വായും പൂളൊക്കെ.
ആഹ്.
പിന്നെ വേറൊന്നും ഉണ്ടാകാന് കഴിയൂല്ല.
കഴിയൂല്ല ശരിയാ, അങ്ങനണ്ടാവും ഒരുപാട് സ്ഥലത്ത് ഒന്നനെ മ ഏലൊടുത്ത് അതിന്റെ ഇലകളും കാര്യങ്ങളൊക്കെ.
എന്ത് വെയിലില്ല, മരല്ല തണലില്ലാത്ത സ്ഥലം ഇനി അപ്പൊ പിന്നെ അതൊക്കെ കുഴിച്ചിട്ടോണ്ട് കൊറെ കുറച്ചൊക്കെ അങ്ങനെ തണുപ്പുണ്ടാവും. ആ ഭയങ്കര ഒന്നും മരങ്ങളൊന്നുമില്ലായിട്ട്. പുതിയ വീടുകളാണ് ഇതിലുള്ളത്. ക്ക് മൂന്നാല് കൊല്ലം കൊണ്ട് ഇല്ലേ ആ. വച്ചതാണ് ഞങ്ങള് ഒന്നര ഒരു ആ ഒന്നര കൊല്ലം ആയിപ്പോ ഞങ്ങള് ഇവിടെ വന്നിട്ട്.
ആ ആ ആ.
ആ എന്നാ ശരിയിട്ടോ വിളി
ആ ശരി എന്നാ